ഹലോ
ഹലോ ആഹ് കേൾക്കിണില്ലേ
ആഹ് ആഹ് കേക്ക്ന്ന്ണ്ട്
എന്താ പരിവാടി
ഒന്നുംല്ല കൊർച്ചയ്ഞ്ഞാ ഫുഡ്ഡ് കഴിച്ചിക്കണം കെട്
ആഹ് ഫുഡ്ഡ് കയിക്കാനായിട്ട് ണ്ടാവൂലല്ലേ
ഇല്ലല്ല കൊർച്ചൂടി കെയിഞ്ഞിട്ടങ്ങനെ കയിക്കാച്ച്
ആഹ് പിന്നെ എന്താന്ന് മഴേക്കെ ണ്ടായീനാ
ഉം രാവിലെ ഉച്ചവരെ ണ്ടെയിനു നല്ല മഴ ഉച്ചൻ്റെ ശം പിന്നെ പെയ്തിട്ടില്ല
അവടെ അയിന് മഴണ്ടോ
ആഹ് അത് ന്നെ രാവി ഇപ്പല്ല രാവിലെ നല്ല മഴേന്നു പിന്നെ ഉം ന്നൊരു മൂടി കൊണ്ടന്നെ രാവിലെ നല്ലം പെയ്ത്ക്ക്ണ്ല്ലോ
ആഹ്
അടെ പെയ്തിലേ?
ഓഹ് നല്ല അടിപൊളിയാക്കി പെയ്ത്ണ്
ഉം മയയ്താ മുറ്റത്ത്ക്കെറങ്ങാനും ഒരു ഉഷാറുണ്ടാവുല വെയിലാവുമ്പോ പിന്നെ കൊഴപ്പോന്നും ഒണ്ടാവുലാ ഉം
ടിയാണ് പിന്നെ മയയ്താ പിന്നെ മടിയാണ്
പണിട്ക്കാനും ഒ ക്കൊരു പണിട്ത്താലൊന്നും നീങ്ങൂലാ മറ്റിയത് വെലും വെളി വെലും വെളിച്ചൊക്കെണ്ടാവുമ്പോ നല്ല ങ്ങനെ കൊയപ്പല്ലാതെ ങ്ങനെ പോവും പിന്നെ ഇന്നെന്താ ഫുഡേക്കെ
ത്ര ആൾക്കാരാ
ഒന്ന്. പിന്നെ ആഹ് ആഹ് ഇങ്ങക്കോ?
ഉം
എത്രണ്ട് ഇങ്ങക്ക്?
ഇൻക്ക്യോരാളൊള്ളൂ.
ഏഹ് എത്ര ചെർതാ?
ആഹ് ഓന് അംഗനവാടി പോന്ന്.
ആഹ് ന്ന് പിന്നെ ന്ന് അങ്കൽവാടി ഞായറാഴ്ച്ചിം ണ്ടാവൂലേ?
ഇല്ലില്ല. ശനി ആഹ് ആഹ് ശനിയാഴ്ചൊക്കെ ഉണ്ട് ഞായറാഴ്ചല്ല്യ.
ആഹ് പിന്നെ ഇഞ്ഞി നാളെ ഉണ്ടാവാക്കാരം മടിണ്ടാ പോവാന് എന്താപാട്?
ഉം ഇപ്പൊ സ്റ്റാർട്ടിങ് ആയോണ്ട് ഭയങ്കര മടിയാ ബേഗൊക്കെ ട്ത്ത് വലി ചെറിം ഞാൻ പോവൂലോന്ന് പർഞ്ഞിട്ട്. ഉം ഇവടെ വീട്ടിലന്നെ ഇര്ന്ന് ഇങ്ങനെ ചേലായിട്ട്.
ആഹ് ഫോണും അവടെട്ത്തെന്നെ.
ഏഹ് കാ കൊർചൊരു കുന്നിന്റെ മോ മോള്ള കുന്നിന്റെ മോള്ളാ പിന്നെ വണ്ടിള്ളോണ്ട് പിന്നെ തര്ക്കട് ല്ല്യ.
ആര് വണ്ടിയ്യ് ഓടിച്ചാണ്ട് പോവ്വാ?
ആഹ്.
സ്കൂട്ടി ആവൂലേ?
ആഹ് സ്കൂട്ടി.
ആഹ് പിന്നെ ഹസ്ബൻഡ് കൊടി എന്താ പഠിച്ചീനാ എല്ലാ പഠി ക്കാൻ പോയിനാ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാൻ പോയിന എങ്ങനെ?
അല്ലല്ല എളച്ചന്റെട്ത്ത് സ്കൂട്ടി ഇണ്ടേനി ഇലക്ട്രിക്കിന്റെ ഓല. ഉം അയി്മന്ന് ങ്ങനെ പട്ച്ച് പട്ച്ച് പഠിച്ച് പിന്നെ എട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പോയിട്ടുളള്ളൂ വേറെ പഠിക്കാനായിട്ട് പോയിട്ടൊന്നുല്ല.
ദൂരൊക്കെ ഓടോ പേടില്ലാതെ?
ഓ ഏഹ് ഞാന് ടൗണിലൊക്കെ പോവും. ഇപ്പ എയിം ആയി ഫസ്സിലൊക്കെ നല്ല പേട്യേനു. റോട്ട് മക്ക് എർക്കാൻ പേട്യേനി ഇങ്ങന നമ്മളേ വീടിന്റെട്ത്തുള്ള റോട്ട്മ്മക്കൂടെ ഇക്കെങ്ങനെ ഓട്ടാന്നല്ലാതെ.
മെയിൻ റോട്ട്മ്മക്കൊക്കെ എർക്കാൻ ഭയങ്കര പേട്യേനി പിന്നെ ഹസ്ബൻറ് ഒര് പ്രാവശം പിടിചാണ്ടർ ക്കിപ്പിച്ച് അയിന്റെഷം പിന്നാണ്ട് റെഡി ആയി.
ആഹ്. അല്ല പേടി മാറിയ പിന്നെ കൊയ്പ്പല്ല്യ പേടിച്ച് നിന്നാ പിന്നെ അങ്ങനാണ്ട് ഇതാവും ചെയ്യും. ഞമ്മക്ക് ഓട്ടാനും തോണൂല.
ആഹ് ഞാന് എന്നട്ട് ആദ്യം മെയിൻ റോട്ട്മക്ക് എർങ്ങൂലേനി ആഹ്.
ആഹ്. അയെന്നെ പേടി മാർയാ പിന്നെ ഞമ്മക്ക് സുഗാണ് എല്ലോട്ത്ത്ക്കും എന്തിനൊന്ന് അനങ്ങാനും. പോവാനും നമ്മള ആവശ്യത്തിനൊക്കെ സുഖാണ് പട്ഞ്ഞ് കിട്ട്യാല്.
ആരെട് ആഹ് ആരിം ഡിപ്പെൻഡറ് ചെയ്യണ്ട ശര്ക്കിനും ഞാൻ പർയാ. പെണ്ണായോ ഒന്ന് ഒരു വണ്ടി ഇണ്ടോ പഠിച്ച നല്ല സുഖ ഞാൻപ്പന്റെ വീട്ട്ക്കൊക്കെ ഞാന്. ഹസ്ബൻഡിനൊക്കെ വരാൻ ഭയങ്കര മട്യ ഇജ് പൊയ്ക്ക്യോറിം. ബസേറി പോണേങ്ങാട്ടിന്നാ സുഖം വണ്ടിമേ പോണതാ ഞാൻ എട്ക്കെടുക്ക് ഫ്രീ ആവുമ്പൊളെ ക്കെ എന്റെ വീട്ടി പോയി വരും.
ആഹ് വീടവ്ടെട്ത്തെന്നെ കൊർച്ച് ദൂരം ഉണ്ടാവുള്ളൂ.
അല്ല കൊറച്ച് ആഹ് കൊറച്ച് പോവാണ്ട് അപ്പം ഇവിടുന്ന് മെയിൻ റോട്ടിന്നൊക്കെ കുറച്ച് കുറച്ച് പോവാണ്ട് അപ്പൊ രണ്ട് ബസ്സൊക്കെ കേറണം അപ്പം വണ്ടിണ്ടായ വേഗങ്ങണ്ട് എത്തും
ആഹ് പിന്നെ നമ്മക്ക് എന്തെങ്കിങ്കും അർജന്റ്സാധനം വാങ്ങാൻ സുഖാണേ പഠിച്ചു കിട്ടിയാലേ
ആഹ്
ഞാനിതുപോലെ ഞാനിതുപോലെ ഹസ്ബന്റിന് ഇതേമാതിരി ഹസ്ബന്റിന് ബൈക്കുണ്ട് അപ്പൊ ഈ സ്കൂട്ടി ഇതു പഠിക്കാൻ വേണ്ടിട്ട് പുതിയൊരു സ്കൂട്ടി വാങ്ങിച്ചുട്ടാ എന്നാ എനിക്ക് പഠിക്കലുമായി എന്നാ പടിച്ചിങ്ങാണ്ടിരുന്ന ഓല്ക്ക് എന്തിനേയും ചെറിയ ആവശ്യത്തിന് നമ്മളെ ആവശ്യത്തിനൊക്കെ നമുക്ക് പോവു ചെയ്യാ ഓരിതാവശ്യത്തിന് അങ്ങനെയും ഇക്ക് സൈക്കിൾ ബാലൻസുണ്ട് ഇങ്ങക്ക് സൈക്കിൾ ബാലൻസിണ്ടാ
സൈക്കിൾ ബാലൻസൊക്കെ ഇണ്ടേനു പക്ഷെ ഞാൻ ഓട്ടലൊന്നും കൊറേയായി നിർത്തീട്ട് ചെറുപ്പത്തിലൊക്കെ ഓട്ടിയതാ പിന്നെക്കെ ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ ഓട്ടീനിം അയിന്റെഷം ആഹ്
കൊയപ്പല്ല അത് ഇല്ലാത്തോല്ക്ക് പിന്നൊരിതാണ് ഇന്നട്ട് അങ്ങനെ ഞാനിത് ഓടിക്കാൻ മാണ്ടി ഈ ഹസ്ബൻഡ് ഇതേ മാതിരി രാത്രി കട അടച്ചു വന്നാല് പിന്നെ ഞങ്ങള് മെയിൻ റോട്ടിമ്മക്ക് കൊണ്ടോകും അനെ ഇബട്ന്നേ മുന്നിൽ ഇന്നെ മുന്നിൽ വച്ച് ഓരിങ്ങനെ പിടിച്ച്ങ്ങാണ്ടും ഇതാക്കിങ്ങാണ്ടൊക്കെ ആഹ് കൊഴപ്പൊന്നുല്ലാതെ ഞാൻ മെയിൻറോട്ട് ക് ടൗണുക്കൊക്കെ ഇങ്ങനെ പോയിക്കാണ്ട് രാത്രിയാകുമ്പോയ്ന്നരി ഒരു പത്തര പതിനൊന്നരന്റെ ശേഷമൊന്നും അധികം വണ്ടിണ്ടാവുല്ല ഈ ഡ്രെ മെയിൻ റോട്ടിമേൽത്തേനെ വല്യ ടൗണിലല്ലാതെ അങ്ങനെ ഓടിച്ച് ലാസ് റ്റ് എന്തായിനൊ എന്നും അങ്ങനെ പോവല് ശീലായി ഞാന് സ്പീഡ് കൂടി ഉം പതിനെട്ട്ള്ള ഞാൻ പിന്നെ മുപ്പത്തി അഞ്ചിലോ നാലിലോ അത്രയ്ല് സ്പീഡില് ഓടി പതിനെട്ടില് ഓടിച്ചിരുന്ന ഞാന് മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിനു അത് മുപ്പത്തി നാലിലോ അഞ്ചിലേക്ക് ഓടിച്ചിട്ട് സ്പീഡ് ഓടി അവര് ചെറിയ എർ എറക്കന്ന് പറയാനില്ല പിന്നെ ചെറിയൊര് സ്ലോപ്പ് അതില് ഞാനൊരു ന്നാ നന്നായി ഇതിനൊക്കെ പേടിയാണ് ഈ റോട്ടുമല് രാത്രിയാകുമ്പോ നായ്ക്കളുണ്ടാവുമല്ലോ അതീ ഈ നായ്ക്കള് മുന്നിക്ക് ചാടോച്ചിട്ട് അങ്ങനൊരു പേടിണ്ടായിരുന്നു നായ്ക്കളെ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ ഇച്ച് അയിനൊരു പേടിയാണേ അവിടൊരു നായിനെ സൈഡില് കണ്ടു ആഹ് നായിനെ കണ്ട്ങ്ങാണ്ട് ഞാനാ ആഹ് നായിനെ നോക്കിയതാണ് സ്പീഡ് കൂട്ടിം ചെയ്ത്
ആഹ്
കൂടിയത് ആഹ് സ്പീട് എങ്ങനെയാ കൂടിയെന്ന് അറീല വാപ്പ അസ് ഹസ്ബൻഡ് കൈയും വിട്ടീനുംട്ടൊ മറ്റേ ഹസ് ബന്റ് ചെലോട്ത്തൊക്കെ ഇങ്ങനെ പുടിച്ചലും ഇതാക്കലും ഇണ്ടായിനിം അത് ഞാനാണ് മു മൂന്ന് കൗന്നാണ് വീണിട്ട് വണി ചെരിഞ്ഞ് മ് ഡാർട്ട റൊട്ട് ക്കെറോ ഏഹ് ഇഞ്ഞിട്ട് ഇങ്ങട്ട് പോയിട്ടാ വണ്ടിക്കും വല്ലാതൊരു കൊഴപ്പില്ലാ അ സ്ബെന്റിനൊന്നും പറ്റില ഇൻക്കാണിച്ചിങ്ങലോ കാണാൻ പറ്റാതെ അവിടെന്ന് നീച്ചാനും വയ്യാ വണ്ടിന്റെ അടിപ്പെട്ടിട്ടേ മരിച്ചിട്ടില്ലാന്നേനൊള്ളൂ അങ്ങനെ ഞാന് പർദീം ബുർക്കി ഒക്കെ ഇട്ട്ങ്ങാണ്ടേനി ഹിജാബ് ഇട്ട്ങ്ങാ റ്റ് ഹെൽമെറ്റ് ഇട്ടിട്ടിലേയ്നു ബുർക്കട്ടീനു ഹിജാബേ അപ്പൊ ആ ഹിജാബൊന്നങ്ങട് കീറിങ്ങാണ്ട് മൂന്തന്റെ ഈ ഒരു സൈഡ് ഒരു സൈഡ് ഫുള്ളാണ് പോയി ഈ കണ്ണിന്റെ നെ റ്റിന്റെ മേലിം പിന്നെ ഈ കണ്ണിന്റെ മേലെണ്ടാവു അല്ലോ ഈ പിരികത്തിന്റെ താഴെ പിരികത്തിന്റെ താഴിം കണ്ണീന്റെ മേലെ പിന്നെ മൂക്കിന്റെ ആഹ് സൈഡും ഫുള്ളും മൂക്കിന്റെ അവ്ടിം ചുണ്ടും പിന്നെ ആ കൈയ്യിന് ചെറുതായിട്ട് ആ ആ കൈയിന്റെ ആ കാലിന്റെ ആ സൈഡ്ത്തെ കാലിന്റെ മുട്ടിനും, പിന്നെ കാലിന്റെ തന്താവെര്ലിന്റെ അവ്ടെ, രണ്ടോടത്ത് പൊറടിമലും അങ്ങനെ. അത് ഒര അപ്പ നമ്മൾ തരിച്ചിട്ട് വേദന അറിഞ്ഞില. ആ വീണ പാടെ തരി തരിച്ചിട്ട് വേദന അറിഞ്ഞീല. കൊറച്ച് കൊറച്ചേരങ്ങനെ നിന്ന് വേദനകൾ മാറിട്ട ശരിക്. വേറെ വണ്ടിക്കാര് വന്ന്. ഹസ്ബൻഡ് വണ്ടിയാദ്യം പൊന്തിച്ചു. ഇന്നട്ട് പിന്നെ ഹസ്ബൻഡ് വെല്ലേ ഞാൻ നീച്ച് അപ്പോലെ ഹോസ്പിറ്റല് കൊണ്ടോണോന്നൊക്കെ ചോയിച്ചു അപ്പൊ ഒര് നാണം കെട്ടനേരാ അപ്പഅത്ര വലിയത് ഇല്ല അയ് അങ്ങനാ ഇത് ഇപ്പൊ കൊഴപ്പൊന്നില്ലാന്ന് പറഞ്ഞങ്ങാണ്ട് വണ്ടി കൊണ്ടുകാൻ - ഞൻ വണ്ടി മമക്ക് കേറിയ തേഓർമൊള്ളൂ. ആ വണ്ടിയിലേന്നെ രാത്രിയല്ലേ? വണ്ടിമ്മ കേറ്റി ഹോസ്പിറ്റൽക്ക് കൊണ്ടോകാനാ ഞാന് എന്താ വിചാരിച്ച്ന്നാ? അത്രീം മുറി ഇങ്ങനെ ഈ ചുണ്ടുമ്മന്നൊക്കെ ചോരങ്ങനെ വരാ. അപ്പ ഈ ഓ അൽമാസ്ക്കൊക്കെ കൊണ്ടുപോവാ. അൽമാസക്കൊക്കെ കൊണ്ടുപോയാൽ നേരെ ഈ, - ഐസി ഉ പിന്നെ ഈ കടാന കലം കൊണ്ടുപോവാ ഞാന് അതാണ് വിചാരിച്ചത്
ആ. ഹലോ. ഹലോ. ആ ആഹ.
ഹലോ.
ആഹ്, കേക്കണ്ലേ? ആഹ്.
എന്താ?
ഹലോ.
ഹലോ.
ആഹ. കേക്ണ്ട്.
എന്ത
ഹലോ. കേക്കുന്നില്ലേ? ഞാൻ ക്കി കേക്ക്ണ്ടല്ലോ?
എപ്പോ?
ഹലോ.
ഹലോ.
ആഹ. കേക്ക്ണ്ട്ക്കി. ഹലോ. ഹലോ.
ഹലോ. എന്താ റെയ്ഞ്ച് പ്രശ്നാണോ? കേൾക്ണില്ലല്ലോ?
ഇവിടെ റേയ്ഞ്ച്ണ്ട്. ഇനിക്കി കേക്ണ്ടല്ലോ? ഹലോ?
ഹലോ.
ആ. ഹലോ. ഹലോ. മ്യൂട്ട്ടിഞ്ഞുണോ? ഹലോ. ഹലോ.
ഹലോ.
ആഹ. കേക്ക്ണ്ടോ?
ഹലോ. ആഹ്.
ആഹ് ഹലോ?